ഹലോ ആ കേക്കണ്ട് എന്തൊക്കെയാ വർത്താനം?
സുഖാണ് എവിടെ എന്തൊക്കെയാ?
ഇവടെയും സുഖായിട്ട് പോണ്
ചായ കുടിച്ചോ?
ഓ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കൊക്കെല്ല ഉണ്ടാക്കാണ് ഭക്ഷണം
ചായെക്കെന്താ കടി ഇണ്ടാക്കി?
ചായക്ക് ഇന്ന് കുട്ടികളൊക്കെ ഇവിടെ ഇല്ലതല്ലെ വെച്ച്
എല്ലാർക്കും അതന്നെ അവസ്ഥ എനിക്കു അതന്നെ ഇന്ന് കുട്ടികള് ഇവിടെ ഉണ്ടല്ലൊ വെച്ച് അവില് ഉണ്ടാക്കിക്കാണ് അവിടെ എന്ത് ഇണ്ടാക്കി?
പഴം പീഴ്ങ്ങിയേക്കാണെ ഏത് കുട്ട്യാള് ഇവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ നല്ല കട
പത്തര ആവുമ്പൊ കഞ്ഞി ആ ഞാൻ ഇന്നലെ പത്തണി ആവുമ്പ കഞ്ഞി കൊടുക്കാലോ അപ്പൊ പിന്നെ ഇപ്പ ചെ ചെറുകടിയൊക്കെ മതിയല്ലേ ഇത് സ്കൂളിലല്ലോ മറ്റെ രാവിലെ അങ്ങനെ പറഞ്ഞെ ക്കുമ്പ എന്തേലും അങ്ങനെ നമ്മളെ ഇതല്ലേ ഉച്ചക്കൊക്കെ എന്താ ഇനീ
ഉച്ചക്കത്തക്ക് മത്തൻ കറീണ്ട് പയറും കൈപ്പങ്ങേം ഉപ്പേരിണ്ട് ചോറുണ്ട് ഒരു സമ്മന്തി വേണം ഇവിടെ ഉപ്പ ഓൽക്ക് കഞ്ഞിക്ക് സമ്മന്തി വേണേ
ഏഹ് അപ്പൊ അത്ണ്ടാക്കും ഇടെ എന്തൊക്കെയ ഇണ്ടാക്കാ തേങ്ങോണ്ടും
ആഹ് തേങ്ങ സാദാ തേങ്ങയും മാങ്ങയേം മൊളക് ചുട്ടതാണ് അധികരക്കല് അല്ലെങ്കിൽ ഇഞ്ചിട്ട് സാദാതെ ചമ്മന്തി
ആഹ് ആ ആ ഉണക്ക മുളക് ചുട്ടുങ്ങാണ്ട്ല്ലേ ഒക്കെ ടേസ്റ്റ്
ഒണക്ക മൊളക് ചുട്ട്ക്കാണ്ട്
അതായിര്ക്കും ഉം എത്ര കുട്ട്യേള്ണ്ട്
കുട്ട്യേള് നാലാള്ണ്ട്
ഏഹ് ഇൻക്കും നാലാളാ ഇന്ക്ക് രണ്ട് പെണ്ണ് രണ്ടാണ് ഇങ്ങക്കോ? ഏഹ് അത് ശരി വല്യ കുട്ട്യേക്ക് എത്രായി
വെല്ല്യോള് ഒമ്പതാം ക്ലാസ്സില് പിൻ പിന്നെ അഞ്ചാം ക്ലാസ്സ് വ ആഹ് വെല്ത് പെണ്ണ് ഓള് ഒമ്പതാം ക്ലാസ്സിലാണ് ഇക്കൊല്ലം പിന്നെ അഞ്ചാം ക്ലാസ് ഒന്നാം ക്ലാസ് രണ്ടര വയസ്സ്
ഏഹ് ഇന്റെത് പ വല്യ മോള് പത്തിലാണ് താഴെള്ളത് ആൺകുട്ടി ഏഴാം ക്ലാസ്സിലാണ് അതിന്റെ താഴെള്ളത് പെണ്ണാണ് നാലാം ക്ലാസ്സിലാണ് താഴെ ഒരു ആൺ കുട്ട്യാണ് അത് എൽകെജില് ഇപ്രാശ്യം ചേർത്തും അങ്ങനെ പോന്ന്ണ്ട് ഉഷാറായിട്ട് കൊഴപ്പൊന്നുല്ല്യ ഒക്കെ സ്കൂള്ക്ക് ചോറ് കൊണ്ടോണോ
ആഹ് ചെ രണ്ടാള് കൊണ്ടോവും
ഏഹ് ഇന്റെത് എല്ലാരും കൊണ്ടോണോലാ ആഹ് ഒഴിവ്ള്ള ദിസായോണ്ട് എന്താറ്യോ പണി കയ്യൂല മറ്റത് പറഞ്ഞാല് സ്കൂള് ഇള്ളീസം നമ്മള് വേഗം പണി തീർക്കും ചോറും കറിം ഇണ്ടാക്കലും
ആഹ്
കഴിയും പത്ത് മിനിറ്റ് ചോറിന്റെ വെള്ളം അവടെ
അത്ഞ്ഞ് സ്കൂള്ണ്ടെങ്കിലും ഇല്ലെങ്കിലും വേഗം തീർത്താണ്ട് നമുക്കൊരു ഭാത്ത് കുത്തർക്കാം അട്ക്കള ഇങ്ങട്ട് വേഗം പണി കയിഞ്ഞ്ട്ടണം അട്ക്കളീത്തെ പണിയേ അട്ക്കളീത്തെ പണി വേം ഇങ്ങട്ട് കഴിഞ്ഞ് കിട്ടണം
അങ്ങനെ പോയി അയ്ന്റെടക്ക് റേയ് ഇങ്ങളെ അവിടെ റേഞ്ചിന്റെ ഇഷ്യൂ വര്ന്ണ്ട് എടക്ക് റേഞ്ച് പോവ്ണ്ടല്ലോന്ന് പറയ ഉം
അത് ഞാൻ അട്ക്കളേല് കേറീട്ടെ നമ്മള് ജോലി ചെയ്യലും ഫോം വിലിം അങ്ങനെ ന ടന്നോട്ടെ വിചാരിച്ചേ ഓക്ക് എപ്പളേക്കൊന്ന് അടിച്ചേ അടിച്ചേരി തോത്തി നമ്മള് വൃത്തിയാക്കി കൊട്ത്താ ഓള് തോത്തി തരും
ഏഹ് അങ്ങനെ ചെയ്യാ അതൊക്കെ പൊതുവെ മടിയാണ് എല്ലാർക്കും കുട്ട്യേള്ക്കൊക്കെ ഇപ്പളെ പഴയെ പോലൊന്നും അല്ലല്ലോ പറയാ പഴയ ഒരോരോ ഇതൊക്കാണെങ്കില് രസാണ് പറയാ ഇപ്പക്കെ ആഹ് ഞാമ്മളായിനന്ന് ഓരോരോ കളികളും ഇപ്പത്തെ കുട്ടികൾക്ക് അതൊന്നുല്ലല്ലോ ഫുള്ള് ഫോണല്ലേ ഞാനൊക്കെ ഞാൻ പറയാ ആ സമയത്തൊക്കെ കുറ്റിപ്പെരെക്കെ വെച്ച് പിന്നെ ഒ മണ്ണോണ്ട് അട്പ്പ്ണ്ടാക്കി ചോറും കൂട്ടാനും അതില് ഇപ്പറ ത്ത് അപ്പറത്തെ വീട്ടിലെ കുട്ടികളും എല്ലാരും കൂടിം കൂടിയാണ്ട് ഞങ്ങളൊക്ക ഒന്നിച്ച് കുറ്റിപ്പേരെയൊക്കെ ഇണ്ടാക്കി ആ അപ്പറത്ത് കട ഒരാൾക്ക് കടണ്ടാവും കച്ചോടണ്ടാവും ഇപ്പറ് ത്ത് വേറെ കച്ചോടം ഇണ്ടാവും ഇന്നെട്ട് കഥാപുസ്തകം അന്നാ കഥാപുസ്തകം ചെറിയ ഷീട്ടാക്കി ചീന്തീട്ട്ണ്ടെങ്കില് അത് ഇരുപത് രൂപ പത്ത് രൂപ വല്താക്കിയാ നൂറ് അൻപത് അങ്ങനെക്കെ ആക്കീട്ട് കടേ കൊണ്ടോട് അതാ കെട്ട് കെട്ട് ഇങ്ങനെ ആക്കിക്കാണ്ട് അത് കീറ്മ്പോ പിന്നീന്റെ അയ്ലങ്ങെട്ട് കെട്ട് വെരോലൊ അങ്ങനെയൊക്കെ കെട്ട്കെട്ടാക്കി ണ്ടൊക്കെ ഏ കടകളൊക്കെ ഇണ്ടാക്കി കഴിച്ച് ഇപ്പത്തെ കുട്ടിയെക്കൊക്കെ അതന്നുല്ല ഫുള്ള് ഫോണല്ലേ കുറ്റിപ്പേരെ അതേപോലെ തേങ്ങ ആ മണ്ടരിയുള്ള തേങ്ങെക്കാരം കുട്ടി എന്നിട്ട് അതിന് തിന്നാൻ കൊടുക്കും അതിനെ തിരിച്ചെക്കും മൂത്രയിപ്പിച്ചും ഇങ്ങനെ ഒക്കെ ചെയ്യുന്ന നേര കുഴിപ്പിക്കും അതേമാരി ആഹ് തൊട്ടിലി കെട്ട ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ട് പോകും അപ്പൊ ഡ്രസ്സ് എന്തെക്കാരം ഈ പഴയ പിന്നെ മരത്തുമലൊക്കെള്ള പുഴുക്കള് തിന്ന ഇലക്കെ ഓട്ട ആയത് കുറ്റി ഡ്രസ്സ് വല ഡ്രസ്സ് എന്നൊക്കെ പറഞ്ട്ടാ ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വരിക
ഉം
ആക്ക രസേനി ഇപ്പഴന്നല്ല അകത്തിരിക്കല്ലെ ഒറ്റെന്നിന്നും പുറത്ത്ക്ക് ഇറങ്ങാൻ മടിയാണ് ഓര കുട്ടികളൊക്കെ അകത്തന്നെ ഫുൾ ടൈം വാട്ട്സ് അങ്ങോട്ട് ഇട അറിയില്ല അയൽവാസി ബന്ധ ഇല്ല ഇവിടെക്കെ ഞങ്ങള അയൽവാസികള് ഞാനും ഇവിടെ ഇപ്പറത്തുള്ള താത്തമാരൊക്കെ ഞങ്ങള് വൈകുന്നേര ആയാൽ കൂടും അതേമാതിരി ഒഴിവുണ്ടെങ്കി ഞങ്ങൾ ചായ കുടിക്കാൻ പോകും എല്ലാരും കളി ഒരു വീട്ടിലെ എല്ലാരും കൂടി കൂടും പെരുന്നാൾ തലേന്നായ മൈലാഞ്ചിടല് പന്ത്രണ്ട് പന്ത്രണ്ടര വരെ ഒക്കെ ഞങ്ങള് ഇവിടെ ഇരിക്കും എല്ലാരും കൂടെക്കയിറ്റ് അങ്ങനൊക്കെ രസമാണ് അപ്പഴത്തെ കുട്ട കുട്ടികൾക്ക് അതില്ലേനെ കുട്ടികളെ വിളിച്ചാലും വരൂല ഞാൻ ഇല്ല ഇങ്ങള് പെയ്ക്കോളിന്ന് പറയും ഇവര്ക്കൊന്നും ഇഷ്ടുല്ല അറിയാന്
പുറത്ത് പോണം
ഫോണ് മതി എപ്പോഴും ഞങ്ങള് ഞങ്ങളെ എടുത്തുള്ള അയൽവാസുടെ ഉഷാറാണ് അരെ ഞങ്ങള് നല്ല കമ്പനി എല്ലാവരും ഇപ്പ ഇടക്ക് ഞ ഹിണീലേറെ മൂത്തോരാണ് അപ്പുറത്ത് രണ്ട് താത്താര് എന്നിട്ട് പറയും ഇന്റെ കൂടെ നടന്നിട്ട് എന്റെ വൈബായി ഞങ്ങളൊക്കെറി ഇപ്പൊ ഞാട്ന്ന അങ്ങനത്തെ ഗൗണും ചുരിദാറക്കാണ് ഒ ഒൽക്ക് ഇടാൻ താല്പര്യംപ്പൊ വീട്ടീന്നൊക്കെ ചുരിദർ ഇടും എങ്ങനെ ചുരിദാറിടാതെ നിക്ക എന്റെ കൂടെല്ലേ നക്ക നടക്ക്ണത് പറയും ഒയ് വ് ഒക്കെ ഇണ്ടായ ഞങ്ങള് ഇങ്ങനെ പറയും നമുക്ക് എലയിലൊക്കെ പോയി നോക്ക അല്ലെങ്കി ഞങ്ങള് വെറുതെ നടക്കും റോഡ് പാടത്ത് കൂടെ ഒക്കെ നടക്കും പാടം ഇവിടെ വായലൊക്കെയുള്ള ഒരു ഏരിയാണ് അപ്പം ഞങ്ങൾ വെകുന്നേരമായാ പാടത്ത്ക്കൊക്കെന്ന് ഇറങ്ങും വെറുതെ ഇപ്പോ എണ്ണ കാച്ചായ കഞ്ഞുണ്ണി മറ്റത് മറിച്ചതൊക്കെ പറഞ്ഞ് ഓരോന്ന് നോക്കി ഇറങ്ങും വൈകുന്നേരം ആയാ രസാ സണ് ഞങ്ങൾ അങ്ങനെ നടക്കും അയ്‌ലിം ഇതിലിക്കൊ ന്ന് പറയാ
ഭയങ്കര രസമാണ് ഞങ്ങള് പിന്നെ ഒടുക്കും പോകൂല ഇവിടെ കുട്ടികള് വരും മൂന്ന് മണി ആകുമ്പോ കുട്ടികള് വരും പിന്നെ അ ചായും പിന്നും ചോറ് അങ്ങനെ നേരം വെള്ക്ക്ണ് വൈകുന്നേരം ആക്ണ് നേരം വെള്ക്ക്ണ്
ആഹ് പിന്നെ അയിന്റെ ടെല്ഞമ്മക്കും മാണ്ടെപ്പൊരു എൻജോയ്മെന്റ് ഞാൻ അയ്ന് അങ്ങനെ ഇറങ്ങും ഇത് ഇപ്പം ഓൽക്ക് മാത്രം പോരല്ലേ പറയ്
അതൊക്കെ ഞ് ഏത് ജന്മതിലണാവോ അടുത്ത ജന്മത്തിലേക്കും അങ്ങനൊക്കെ ഉണ്ട്
ഞാന് നീ ചിലപ്പോ പറയും ഒക്കെ ഒന്ന് എടുത്ത് ഇത്ത് കുടിച്ച്ക്കാളി ഇങ്ങക്കും പറ്റൂലൊക്കെ പറഞ്ഞ് ചിലപ്പോ അങ്ങനെക്ക ഇറങ്ങും ഞമ്മ
ഏഹ് ഹസ്ബൻഡ് ജോലിക്ക് യോ
ആഹ് മുപ്പര് വണ്ടിയാണ് ലോറിയാണ് സ്വന്തമായിട്ട് അപ്പൊ പിന്നെ മൂപ്പരെ പരിപാടി അതല്ലേ അത് പോയാ എന്നൊന്നും വരൂല ലോങ്ങ് പോണതാണേ അപ്പ ഇവടന്ന് ലോഡേറ്റി പോയിട്ടുണ്ടെങ്കില് അവടെ എറക്കിട്ട് പിന്നെ ഇങ്ങട്ട് വന്ന് അവടന്ന് ലോഡ് എർ കൊണ്ട് ഇങ്ങട്ട് വരും ഇവടെ എറക്കിട്ട് വീണ്ടും പോകും ചെല പ്പം ഇനിപ്പം ഇന്ന് വരു ഇന്ന് വന്ന നാളെ ഒഴിവായത് കൊണ്ട് നാളെ ഇവടണ്ടാവും. സണ്ടേയല്ലേ ഇനി പിന്നെ ആഹ് ലോറിയണേ അപ്പം ഇനി ഞാനിനി തിങ്കളാഴ്ചയേ പോവുള്ളൂ ഞാൻ ഇന്നലേം കൂടെ ഞങ്ങടെ അടുത്തുള്ള അൽവാസിനോട് ഇത് പറഞ്ഞ് ചിരിച്ചു അത്രോളു കാരണം എനിക്ക് വല്യ വണ്ടി തമയലോറി ഞാന സ്കൂള്ക്ക് പോണന്നെ തമയ്ലൊറീലേ ആൾക്കാരൊക്കെ ഞമ്മളിങ്ങന സ്കൂൾക്ക് സ്കൂൾന്ന് വരുമ്പോഴ പോകുമ്പോ ഓല് അയിങ്ങനെ നോക്കുമ്പോ നമ്മളട് നാവിങ്ങനെ കാട്ടി ചുറിച്ചോ ഓല് ഞമ്മള് കുട്ടികളെ ഇള്ളൊരു ഇഷ്ടത്തിന് ഓര്ങ്ങനെ ചീരിച്ചനീക്കാരം ഞാ ഇൻക്ക് അന്നൊക്കെ പേടിയനി തമിഴ് വണ്ടി കാണുമ്പോ അള്ളാ ഒക്കെ അണ്ണച്ചിളാന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഇന്റെ മനസ്സില് ഇപ്പ പറഞ്ഞ് ഇനിക്ക് കിട്ടിയ പുതിയപ്പള ലോറിത്തതായപ്പോ ഞാൻ പറയാ പേടി മാറിയത് മുസ്ലിങ്ങളും പിന്നെ ഞമ്മളെ നല്ല ആൾക്കാരു ഉണ്ട് എന്നുള്ളത് ലോറിക്കാര് എന്നുള്ളത് ഞാന് കല്യാണം കഴിച്ച് ഇതായപ്പോഴ ഇനിക്ക് മനസ്സിലായത് ഇതുവരെ ഞാൻ ഒക്കെ പേടിയാണ് ഇൻക്ക് ചിറിച്ചാനും മിണ്ടാനൊക്കെ ഏഹ് പിന്റെ വന്നപ്പോഴാണ് ഞാനിങ്ങനെ പറഞ്ഞ് ചിറിച്ചിട്ടോള്ളൂ അപ്പ ത ലോറി ഇല്ലോരക്കെ നല്ല ആൾക്കാരന്നെയാണ് പറയ് അങ്ങനൊക്കെ വിചാരിച്ചൊരു കാലൊക്കെ ഇണ്ടായിന് പറയാം
അന്ന് അങ്ങനെ തന്നെ തമിഴി ലോറി അണ്ണാച്ചിലോറിയാ
പേടിയല്ലേനിയോ വെല്യ ലോറിക്കൊ കാണുമ്പോ എന്തോരു പേടിയാ നോക്കാൻ വരെ ഞാൻ പറന്റെ ഞങ്ങളെ മുന്നില് പുടന്ന് വല്യ ലോറി നിർത്തും ഞാൻ കേറും ഫോട്ടോടുക്കും വീഡിയോടുക്കും കേറാനും പേടിയില്ല ഇപ്പ അറയാ ഇന്നോട് പറയും ഇന്റെ പുതിയപ്ല എന്നെക്കൊണ്ട് കേറാനോന്നും വെയ്ക്കൂലന്ന് കൊലക്ക് കയ്യൊന്ന് പറയും ഞാൻ പറഞ്ഞ് ഞാൻ കേറി കാണിച്ചരുന്ന് പറയും ഹൈറ്റിലാണ് പക്ഷെ റയും എന്നെകൊണ്ടൊന്നും കേറാൻ കയ്യുല്ലന്ന് എന്നോട് പറയണ്ട് ഞാൻ പറയും ഇന്നെകൊണ്ട് കേറാൻ കയ്യോന്നില്ല ഞാൻ കാണിച്ചര ഞാൻ പിടിച്ചു പറ്റി കേറു എനിക്ക് വാശിയാണ് കേറും ഞാന് ഞാൻന്റെ ചെറിയ മോനികൊണ്ട് പോകലുണ്ട് മുപ്പരടെ റോട്ടില് വരുമ്പോ ബൈക്ക് ഇന്റെട്ത്ത് കാരം അപ്പ ഞാന് സ്കൂട്ടി കൊണ്ട് പോയിട്ട് മുപ്പര അവടുന്ന് കേറ്റിട്ട് ഇങ്ങട്ട് കൊണ്ടുവരും. അതേമാരി ലോറി എലോട്ത്തന്നും കൊടുത്ത് നിർത്താൻ പറ്റൂല്ലല്ലോ പറ്റുന്നോടുത്ത് നിർത്തുമ്പോ അപ്പോ ഒഴിവ്ള്ള സ്ഥലത്തക്ക് ഞങ്ങൾ അങ്ങട്ട് രാവിലെ കൊണ്ടാക്കി കൊടുക്കും പോകുമ്പോ മൂപ്പര് ഓട്ടും തിരിച്ച് വരുമ്പോ ഞാനങ്ങ് കൊണ്ടുവരും ഞാൻ പറയും ഇങ്ങളെ വെല കളയണ്ടന്റെ ബാക്കിലിരുന്നിട്ട് പറഞ്ഞാട്ട് ആഹ് ഞാന് ലൈ സ്കുട്ടിം ഇതിന്റെക്കെ ലൈസൻസ് ഇട്ത്ണ് പക്ഷെ കാറിന്റോടുത്ത്ക്കണ് കാറ് പിന്നെ കൊണ്ട് എറങ്ങലില്ല അതൊരു ധൈര്യല്ല സ്കൂട്ടി പിന്നെ എയിലേം കൊണ്ടുവാലൊ പേടില്ല അപ്പ അങ്ങനക്കെ മുപ്പരവടെ വരുമ്പോ കൊണ്ടരാൻ പോകും അവിടുന്ന് ഏഹ് ഇവടന്നങ്ങോട്ട് പോകുമ്പോ കൊണ്ടേയെറക്കി ട്ട് വണ്ടി ഞാൻ കൊണ്ടുപോരും ലോറി കേറി മൂപ്പര് പോകും അങ്ങനെയൊക്കെ ചെയ്യും വള്ളി വണ്ടി അവടെ എവടെ പെട്ടഴിഞ്ഞാല് പിന്നെ എനിക്ക് കിട്ടൂല എന്റെ ആവശ്യത്തിന് പിന്നെ വണ്ടിണ്ടാവില്ല ഇവടെ ഇൻക്കായിട്ടില്ല മുപ്പര വണ്ടിയ ഞാനും ഇട്ക്കണത് ഞാനിങ്ങനെ പറയും ഇനിക്കൊരു വണ്ടി വാ ണംന്നോക്കട്ടോ ഞമ്മളെ കാര്യങ്ങക്ക് പോവാനേ പിന്നെ ഒന്ന് വേണം ആഹ് അപ്പൊ പറയാ അന്ക്കിപ്പ എന്തിനാ അയിന്റെ ആവശ്യം ഇവ്ടെള്ളത് ഇപ്പാ വേറെ ആവശ്യൊന്നുല്ലലേ. വേറാവശ്യൊന്നുല്ല പക്ഷെ മുപ്പര് വന്നാ ഇൻകിട്ടൂല. അപ്പൊ മൂപ്പരെ കയ്യിലേയ്കാരം.
ഏഹ്.
ക്കില്ല. അത് വൺ വണ്ടി വേണംന്നറിയാ നമ്മക്കൊന്ന്. നമ്മളിഞ് ഇപ്പെപ്പഴാ എന്തെങ്കിലുംഒ അത്യാവശ്യംണ്ടെങ്കി ഒന്ന് പോവാനൊക്കെ. സാനം വാങ്ങാൻ ഒരാളെങ്ങനെ ആശ്രയിക്കണ്ട. അങ്ങനെ ഒരു ഗുണവുണ്ട് പറയാ. ഇങ്ങളോടോ? ഇങ്ങളോട്ടോ?
ഇല്ലേ ഞാ നോട്ടൂല്ല. വണ്ടിയൊക്കെ ഇൻക്ക് പേടിയാ. ഇൻക്ക് വണ്ടിമ്മേ ഇപ്പൊ പോകാനും. ഒരീസം ഞങ്ങള് ഇൻക്ക് ഇൻ്റെ കല്യാണം കഴിഞ്ഞ തലീല് ഞാനും ഹസ്ബൻഡും കൂടി ഒന്ന് വണ്ടിമന്ന് വീണു.
ഏഹ് അയ്ശെരി.
ആഹ് പിന്നെ ഞങ്ങള് സർക്കാരം കഴിഞ്ഞ് പോരേനി. അവ്ടെ അന്നാണ്ട് പേട്ച്ചതാ. പിന്നെ വൈക്ക്മെ വാ വാ പ്പൻ്റെപ്പെഴും ചെറിയ സ്ഥലത്ത് കൂടെക്കെങ്ങെ പോവൊള്ളൂ. അങ്ങാടികൂടെക്കെ പോകുമ്പളും ഇപ്പളും ഒരു പേടിം വേജാറും ആണ്. പിന്നെ ഓ ഇഞ്ഞിപ്പോ എയിലെ പോവാണെങ്കിലും ഒരു പേട്യാ.
ഏഹ് അഹ്ശെരി പേടിച്ചാ പോയി പറയാ.
ആഹ് പേട്ച്ചാ
അത് വണ്ടി ഇനി ഏതും അങ്ങൻതന്നെ ഇപ്പ നമ്മള് വണ്ടി ഓട്ടുമ്പോ. ഇപ്പെൻ്റൊരു ചങ്ങായിച്ചി പറയ്‌ണ്ട് ഞാനൊരു തമിയം മുന്ന് ലോറിന്റെ മുന്ന്ക്ക് ചാടീറ്റ് ഇൻക് ഇപ്പൊ ഞാൻ ഓട്ടൂല നല്ലോം ശെരി ക്കോട്ടീന്യ ആളാ അതേപോലെ പേട്ച്ച് കഴിഞ്ഞാല്. പോയീന്ന് പറയാ. നമുക്ക് പിന്നെ ധൈര്യംണ്ടാവൂല്ല. പേട്ച്ചാൻ പാടില്ല ഏത് സംഗതി ക്കും ഒരു ധൈര്യം വേണംന്ന് പറയാ. പിന്നെന്താ കൊറെ സമയായില്ലേ. ഇങ്ങളെ പണിയൊക്കെ നടക്കട്ടെ എന്നാ ശരിട്ടോ പിന്നെ വിളിക്കാ.
പോയതൊന്നും അറ്ഞ്ഞിട്ടില്ല.
അതെന്ന്.